ഹലോ
എന്താണ് വർത്താനം ചോർന്നിലക്കൊ കഴിഞ്ഞാ
ആഹ് എന്താ നല്ല വർത്താനം ചോറിണ്ണലൊക്കെ കഴിഞ്ഞു എന്തൊക്കയ അവിടു ത്ത വർത്താനം
എന്താ ഓഹ് സുഖാണ് കൊഴപ്പില്ല എന്താ കൂട്ടാന്
കൂട്ടാൻ ഇന്ന് ചക്കക്കുരു ഉണ്ടാരുന്നു ചക്കക്കുരു ഉണ്ടാരുന്നു
ആഹ്
ചക്കക്കരും കുമ്പളങ്ങെം വീട്ടിന്ന് അമ്മ വന്നിരുന്നേ ആഹ് മഴ ഇണ്ടാര്ന്ന് ഇന്ന് മഴന്നെയാണ് അവിടെ
ആഹ് മ മഴദിവസല്ലേ
ഉം ആഹ് അവിടെന്തെ കൂട്ടാൻ ആഹ് മഴ ദിവസ
ഇവടെ വെത്തള് കേറി വെത്തള് വെത്തൽ കറി മീമ്പൊരിച്ചത് മത്തി പൊരിച്ചത്
ഏഹ് ഞാൻ ഞാന് ഇവടെ അമ്മ വന്നിരുന്നു ഇന്നലെ വീ ഉച്ചക്ക് ആൾഅങ്ങന പരാടിയൊന്നും ഇല്ല്യ ഇവിടെ കൊറേ പഠിക്കാനും എഴുതാനൊക്കെ ഇരിക്കണ്ട് ഇല്ല്യേ ആടെ ഒറങ്ങലുണ്ടോ
ആഹ്
അപ്പം ഒറക്കം വരാന്ന
എന്താണ് ആഹ് അങ്ങനെ എന്നൂല്ലങ്കില് ഒറക്കം വരണപോലെ ല്ലേ ഉം പിന്നെ വീട്ടിന്നായ അമ്മന്ന വന്നില്ല അമ്മ വന്ന് അമ്മ ആഹ് അമ്മ വെറുതെ ഏട്ടനെ കാണാ വേണിട്ട് വന്ന ഏട്ടന്റ കണ്ണിന്റ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കാണേ ആഹ് കണ്ണിന് തിമിരണ്ടായിട്ട് അപ്പ അങ്ങനെ വന്നതാ അപ്പം അമ്മ വന്നപ്പ ചക്ക ഇവടെ തരുന്നു അപ്പ അ